ആഹ്
ആഹ് കേൾക്കുന്നുണ്ടോ ഹലോ
ആഹ് കേൾക്ക്ണ്ട് പെട്ടങ്ങത്തങ്ങട് ആവ്ണില്ലാ തോന്ന്ണ്ട്ല്ലേ കോൾ ഇട്ക്കുമ്പോ ഉം
ആഹ് അത് കുറച്ച് ടൈം എടുത്തിട്ടാവുന്നതെന്നു തോന്നുന്നു അത് പ്രോസസ് ആ വേണ്ടീട്ട് അത് റെക്കോർഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്ക ഉണ്ടല്ലോ അങ്ങനെയെന്തോന്നോ അപ്പ അതിന് ടൈം എടുക്കും തോന്നും. ഉം അങ്ങനെ അങ്ങനെ പിന്നെ എങ്ങനെ കുക്കൊക്കെ ചെയ്യാ മൺകലത്തിലാണോ ചെയ്യാ? മൺകലത്തിലൊക്കെ ചെയ്യോ
ആഹ് മൺകലൊക്കെ ഇണ്ട് ഇവടെ. മൺകലത്തിലൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പ അധികം കുക്കർ തന്നെ. മെയിൻ ആയിട്ട് ആദ്യക്കെ അയീത്തെന്നേന്നു മൺകലത്തില് ഇപ്പളുപ്പപണി ക്ക് വാണ്ടിട്ട് കുക്കറിലാടാ. ഓക്കെ
ഓക്. അപ്പ യീ അരക്കുന്ന ഒക്കെ എങ്ങനെയാ അമ്മിയിലാണോ മിക്സിയിലാണോ
മിക്സീല്. അമ്മിയിലൊക്കെ ഇപ്പൊ അമ്മിയൊക്കെ. അമ്മിണ്ട്. ന്നൊള്ളൂ പേര്ന്. ഉഷ് അരക്ക് മിക്സീലന്നെ.
ആഹ് ചിലരൊക് ചെല വീട്ടിലൊക്കെ അവരിപ്പളും ആ പണ്ട താ ഇതൊക്കെ അങ്ങനെ
ഉം ഉം പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടന്നില്ല നമ്മൾ മിക്സിയിലരച്ചാലും
അതെ സത്യത്തിൽ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയുണ്ടോ ആണോ എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പറയുന്നത് കേക്കാം പക്ഷെ അങ്ങനെ സത്യത്തിൽ ഒണ്ടോ
അല്ലാ അങ്ങനെയുണ്ട്
ആ കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞാനും ആ പണ്ടൊക്കെ ആദ്യമൊക്കെ കഴി ക്കും തറവാട്ടീന്നൊക്കെ പിന്നെ മമ്മി ഇങ്ങോട്ടേക്ക് വന്നപ്പോ പിന്നെ മിക്സി തന്നെ ഉം
എന്റെ മുത്തമ്മക്ക് എപ്പഴും ഒരളില് കുത്തീട്ട് മറ്റേ ഉണ്ണിയപ്പോ അരിയൊക്കെ അങ്ങനെ ആക്കിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കും നല്ല രസാണ്‌ അത് ഓലെ കൈപ്പുണ്യം കൊണ്ട് തോന്നുന്നതാ ആ ഇപ്പോ ഓല് ഉണ്ടാക്കണമാതിരി നമ്മൾ ഉണ്ടാക്കിയാലും ആരു ടേസ്റ്റിട്ടുല്ലാ
സത്യം എന്നെ പപ്പേയുടെ അമ്മ അങ്ങനെയാണ് പപ്പേയുടെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാതും ഭയങ്കര ടേസ്റ്റാണ് എന്താ സ് സംഭവം ന്താറിയത്തില്ല എനിക്ക് പിന്നെ ഞങ്ങള് പിന്നെ മമ്മിണ്ടാക്കുന്ന കഴിച്ചിട്ട് അമ്മച്ചി ഉണ്ടാക്ക കഴിക്കുമ്പോ വേറെ തോന്നാണോന്ന് അറി
ആ പക്ഷെ സെയിം കു ഒരേ മരെ പക്ഷ ടേസ്റ്റ് ഞമ്മക്ക് ക്ക് നല്ലോണം തോന്നും അത് ആ ആ ഇപ്പൊ അങ്ങനായിട്ട് തോന്നുന്നുന്ന് അവിടെ മൂത്തുമ്മാട പോയാലും ഓലെ തന്നെ ദോശ ഉണ്ടാക്കാൻ അരി അരക്കലും
ആ
ഒക്കെ ചെയ്യുന്ന കാണാം
ഓക്കെ ആ ആ
മൂത്തമ്മ അങ്ങനെ എല്ലാതും ഉണ്ട് സാധനങ്ങളൊക്കെണ്ട് മിക്സിം ചെയ്യും എല്ലാതും ഉണ്ട് പക്ഷെ എന്നാലും വീട്ടില് കുക്കി ഇണ്ടാക്കി നിന്ന് ഹലോ അല്ല പ പണ്ടത്തെ വീട്ന്നെയാണ് ഇത് വല്ല്യ വീടൊക്കെ തന്നെയാണ് തറവാടൊന്നുമല്ല അതും മൊത്തമായിട്ട് അങ്ങനെ വേറെ- വെച്ചതാ
ഹ ഹാ ഈ ചില തറവാടുകള്, ചിലതറവാട്കലക്കേ അങ്ങനെലെ. ഞാനിങ്ങനെ സിനിമേലേക്കെ കണ്ടോളു. സിനിമലേക്കെ നമ്മക്കിവല്യ ങ്ങനെ കാണത്തില്ലേ ഭയ്ങ്കര തറവാട്, ആ തറവാട്ടിൽ ഇങ്ങനെയൊക്കെ പറ്റത്തോളു അങ്ങനെക്കെ
ആ അവടെ മൂത്തുമ്മ ഒറ്റകാല്ലോളു ആരൂല്ല.
ആണോ
മം അവടെ അവിടെത്തെ മൂത്തുമ്മ ഇവിടെ അല്ല, ദുബായിലാണ്. വേറെ മൂത്തുമേണ് ഇപ്പ അവിടെ നിക്കണത്. ആ മൂത്തുമ്മ അങ്ങനെ എപ്പങ്ങനെ കാട്ടികുട്ടണ്ണാണ് മൂത്ത മാക്ക് അയിനൊന്നും പറ്റൂല മിക്സീലന്നെ ക്കൊ ചെയ്യും. വീട്ടുടമസ്ഥന്നെ ചെയ്യും മിക്സീലന്നെ തും മൂത്തതുക്കല്ലേ പണ്ടത്താഒര് ല്ലുതേമായ്രി ക്രിഷൊക്കണ്ടായിരുന്നൊ മഞ്ഞളക്ക കൃഷിയേ മഞ്ഞള് ന കൂർക്ക വാഴ മഞ്ഞ ന്ന്ട്ട് വല്യോരു കലംണ്ടാവും വല്യ കലത്തില്ട്ട് അത് തെളപ്പിച്ചെളക്കി നല്ല സ്മെല്ലാണയ്ല് ആ മഞ്ഞളിന് നമ്മടെ നാടൻ മഞ്ഞളിന്ള്ളത് ക്ക് നല്ലയിഷ്ടേനു
എന്റെ മമ്മീട തറവാടുവങ്ങനെയ അമ്മമ്മേടെ തറവാടങ്ങനെയാണെ. അതിങ്ങന കാടിന്റടുത്താണ്. അന്നിട്ടവര് കാട്ടീപോയി ഇല്ലിക്കൊമ്പൊക്ക ഇങ്ങനെ പറിച്ച് ണ്ട്വരും. അന്നിട്ടതൊക്കെ കറീണ്ടാക്കും. ആ അതൊക്ക കറീണ്ടാക്കും. അവിട പോവ്മ്പൊ എനിക്ക് വേറൊരു വേറൊരു ലോകത്തെത്തിയ പോലെയ
ഇല്ലിക്കൊമ്പ് ണാല് മറ്റേ ആ ആ ആ ആ ആ ആ ആ
ട്ടിയിരുന്നു സാധനം അത് ഏത് പിന്നെ നെല്ലരി ആ ഇല്ലിയരിയോ ഇല്ലിയരി അങ്ങനക്കെ പറയുന്ന സാധനമില്ലേ? അതുകൊണ്ട് ഉണ്ണിയപ്പൊണ്ടാക്കാം അങ്ങനെ പിന്നെ കാട്ടി കേ അന്നിട്ട് നെല്ലിക്ക പറിക്ക്യ അന്നിട്ട് കണ്ണിമാങ്ങാ പറി ക്ക്യാ
ന്നെ അതേമാരി ഒരു മുള്ളും കായേ അങ്ങനെന്തോ കായോണ്ടല്ലോ ഒരു മുള്ളിള്ളതിന്മേൽ ചെറിയെ കറുപ്പ് കുരു. ആ പണ്ടങ്ങനൊക്കെയൊണ്ടാരുന്നു. ആ
അതെ നമ്മള് വെക്കേഷനൊക്കെ വെക്കേഷനൊക്കെ അ മമ്മിടെ വീട്ടി പോയിട്ടുണ്ടെങ്കി വയങ്കര ആഘോഷണ് ആഘോഷം എല്ലാണ്ണോം ഒണ്ടാകും എല്ലാ പിള്ളേരും ഒണ്ടാകും അവർക്ക് നെൽകൃഷിയൊക്കെയൊണ്ടേ പ്പ നെൽകൃഷിയൊക്കെ പറിക്കുന്നന്ന്‌ നെല്ലൊക്കെ ഇങ്ങനെ പുഴിങ്ങിയെടുക്കുന്നു
ഉം പണ്ടത്തെരെസൊന്നും ഇല്ലപ്പൊ. ഇപ്പ ഞമ്മക് പെരുന്നാള് വെരുന്നു ഓണം വെരുന്ന്‌ അതൊക്കെ അതിന്റെ പാട്ടിലങ്ങനെ പോണു. ഞമ്മള് ഞമ്മടെ വഴിക്കങ്ങനെ പോണ് ഉം ഉം പണ്ടത്തെ മാരിയൊര് ത്രില്ലില്ല. അ വെരുന്നേ പണ്ടൊക്കോ ഉം ഉം പെരുന്നാളു ഇതൊക്കെങ്ങ് വരുമ്പോ അന്ന് വയങ്കര സന്തോഷ് ഞമ്മക് ഇന്നിപ്പന്താ?
ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഒന്നുല്ലാല ഓർത്തിരിക്കാനോ കളിക്കാനോ ഇപ്പെന്നാ ഫോണിന്റെ പൊറകെ
ഇപ്പൊ കുട്ടികളെയൊണ്ടോ അപ്രത്തക്കും ഇപ്രത്തക്കും കളിക്കാൻ വിടണ് പേടിച്ചിട്ട് ഞമ്മള്. ആ
ല്ലാം മാറി.
അതേമാരിപ്പം അസുഖങ്ങളും ഒക്കെ ഇങ്ങനെ മാറിമറിഞ്ഞും അന്നത്തേക്കായും. ഇപ്പ ഉം ഇപ്പൊന്ന് തുമ്പിയ അത് ന്തോ വല്ല്യ അസു
ആഹ് അയ എന്തൊക്കസുഖങ്ങളല്ലേ. നമുക്കൊന്നും പ ഈ പണ്ടൊക്കെ ങ്ങനെ അസു ഖങ്ങളെ ല്ലായിർന്നു. ഇപ്പൊക്കലേ എങ്ങനൊക്കെ ഈ അസുഖങ്ങളൊക്കെ വർന്നെ. ഉം വെഷമ സത്യം പറഞ്ഞീണ്ടെ അതൊക്കെ ഓർക്കുമ്പോ ഭയങ്ക ഭയങ്കരായിട്ട്ള്ളൊരു നഷ്ട്ടം നഷ്ട്ടം സംഭ ച്ചോ ലകെ. എല്ലയിപ്പപ്പോവും എല്ല പോയി. പ്പോക്കെ ങ്ങനെ പോയാലും ഇന്നൊക്കങ്ങനെ പോയാലും അങ്ങനൊരു സംഭവങ്ങളൊന്നുല്ല.
അന്നൊക്കെ ർഞ്ഞ മ്മക്ക് വാലുതായി കിട്ടീണെങ്കി ന്നെ ന്നു
അതെ പണ്ടൊക്കെ ഓരോ വെക്കഷനും നമ്മളിങ്ങനെ പോകുവേർന്നു ഓരോ വെക്കേഷനും പോയി ഭയങ്കരആഘോഷിച്ച് എല്ലാരു ണ്ടായീന്നു മമ്മിക്ക് അതേയെട്ട് പിള്ളേരൊക്കെണ്ട് അതെ അവര്ടെയൊക്കെ ഗുഡ് വരുമ്പോ അവ്ടെ ഭയങ്കരാഘോഷാണ് ഒമിടെ അമ്മ ന്ന് പറഞ്ണ്ടെ ല്ലാരേം പിട്ച്ച് എല്ലാരേം വൻ ബൈ വൻ ആയിട്ട് നിർത്തി ഇങ്ങനെ കുളിപ്പിക്കും വല്ല്യൊരു ചെമ്പ് ണ്ട് ആ ചെമ്പിൽ നെറയെ വെള്ളത്തില് ഒരോർതർ ഒരോർതരിങ്ങനെ നല്ല രസ ന്നട്ടെ അതെ എല്ലാവരേം ഒരുമിച്ചിങ്ങനെ ഇരുത്തി ഫുഡ്‌ തരുന്നു ഒക്കെ എല്ലാവരേം ങ്ങനെ വൺ ബൈ വണ്ണായിട്ട് ങ്ങനെ ഫുഡ്‌ തരും ന്നു അതേപോലെതന്നെ ഇര് ഇരുന്നു കുളിപ്പിക്കുന്നു തല മുഴുവൻ എണ്ണ വെച്ചിട്ട് ഇല്ലാത്ത പരിപാടില്ലായ്രുന്നു അയ്യോഹ് അതെ റൂമിൽ ഒരോർതർ പൂട്ടിയിടുന്നു അന്നട്ട് പിന്നെ വന്ന് തെരുന്നു അടിണ്ട ന്നു പിന്നെ ചക്ക അതേപോൽതന്നെ മാങ്ങാ ഇതൊക്കെ ലേ ചക്ക
ത്തെന്തിനേലും വാസ്യുട്ച്ച റൂമിലിട്ട് വാതിലട്ക്കും ഞൊക്കെ കൈഞ്ഞിട്ട് തൊർന്നേരറിം ഞാൻ
അതെ അഹങ്കാരം കൊർച്ട്ട് ഞങ്ങക്കങ്ങനെർന്നു അഹങ്കാരം കൊർച്ചിട്ട് തൊർന്നേര ന്ന് പർഞ്ഞിട്ട് അവ്ടെ ങ്ങോട്ട് പൂട്ടി പിന്നെ പതുക്കെ കരയവറായി കരയാറായി ന്ന് മൻസിലാവുമ്പോ പോയി പ
ഹ് ഹ് ആഹ് ഓനെ കുറ്റിട്ട് ട്ടും കാര്യല്ല ഓൻ വാതിൽ മുട്ടി മുട്ടി മുട്ടി മുട്ടി അഹ് തൊക്കും കുറ്റിടെണ്ടിപിന്നെ തോന്നും ഞമ്മക്കപ്പോ അങ്ങനെ അങ്ങട്ടാക്കും ഇനി തിരിച്ച് നമ്മക്ക് നമ്മടെ പോയ കാലം വല്ലാത്ത കാലാ
സത്യം പറഞ്ഞാ സത്യായിട്ട് എൻ്റെ അനിയത്തി വരെ അനിയത്തി വരെ ഇപ്പൊ ഓളായിട്ടുള്ള ഇതു വരെ എനിക്കിപ്പം അതൊന്നും തിരിച്ച് കിട്ടത്തില്ലിനീ അവളൊക്കെ വന്നാലും അങ്ങനെയൊന്നും ഇനി കിട്ടത്തില്ലയിനീ
മം ഇയാളെങ്ങനെ നല്ല ഇതാണ് അടിപൊളിയാ
ഞങ്ങള് മൂന്നു പേരും അതേ ഞങ്ങള് മൂന്നു പേരും നല്ല കമ്പിനിയാരുന്നു എന്തോ ചേട്ടനും അനിയത്തിയും കൂടി കമ്പനി വന്നിട്ട് പിന്നെ പപ്പേടെ അനിയന് രണ്ട് മൂന്ന് മക്കളിണ്ട് മൂന്ന് ബോയ്സ് അവരും കൂടി വരും അവരും ഞങ്ങളുമാണ് പപ്പയ്ക്ക് മൂന്ന് പപ്പേടെ അമ്മക്ക് മൂന്ന് മക്കളെയുള്ളു
ആ
പെണ്ണിനെ കല്യാണം കഴിച്ച് വിട്ടു പിന്നെ ഞങ്ങള് രണ്ട് ആങ്ങളമാരും അവര് രണ്ടും അടുത്തടുത്താ അപ്പം - അവരുടെ പിള്ളേരും വരും മമ്മി ഞങ്ങടെ പിള്ളേരും വരും ഞങ്ങള് മൂന്നു പേരും അവര് മൂന്നു പേരും വരും അന്നിട്ട് അതെ പിള്ളേരെ ഇരുന്ന് പഠിപ്പിക്കലും- ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് ചേട്ടൻ ആർമിയിലാണെ ചേട്ടൻ വന്നിട്ടുണ്ട് ആർമീന്ന് എല്ലാരേം എല്ലാരേം ഇരുത്തീട്ടാ പഠിപ്പിക്കലും ചേട്ടൻ്റെ പരിപാടിയാ അതു കഴിഞ്ഞിട്ട് ആർമീന്നിങ്ങനെ- പുഷപ്പ് പുള്ളപ്പ് ഇതൊക്കെയില്ലേ എല്ലാരേം നെരത്തി നിർത്തി അതൊക്കെ അതിങ്ങനെ പിന്നെ ചേട്ടൻ വന്ന് പിന്നെ അഞ്ച് മണി ആറ് മണി കഴിഞ്ഞിട്ടിണ്ടെങ്കി ആ- ടൈമ് കഴിഞ്ഞ്ണ്ടെ പിന്നെ ഒറങ്ങാൻ സമ്മയിക്കതില്ലാ
ആ ആ സമയത്ത് ഒറങ്ങാൻ പറ്റില്ല മന്ദബുദ്ധിയാവുന്നൊക്കെ പറയ്ണേക്കാ ഒരു മ് ആ ഒര് മപ്പേക്കാരെ അതല്ലേലും ഞമ്മക്ക് ആ സമയത്ത് ഒറങ്ങി എണീച്ചാ ഒര് മ പ്പ്ണ്ടാവും തലയ്ക്ക് എന്തൊക്കെയോ ഒരുമാരി
അതെ അങ്ങനെ പിന്നെ ചേട്ടൻ വന്നെഴിഞ്ഞേഞ്ഞാ പിന്നേ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നു ഇപ്പം നമ്മളെണീറ്റ്ട്ട് ബെഡ് ഷീറ്റ് മടക്കി വെക്കാതെ പോയി പിന്നെ അപ്പ അവിടെ അടീണ്ടാക്കി അപ്പ തല്ല്ണ്ടാക്കി അപ്പ ചീത്ത പറഞ്ഞിട്ട് അത് മടക്കി വെക്കുന്നു ചേട്ടൻ വന്ന്ണ്ടെ ഒരു മാതിരി ആഹ് യെമ്മി ലൈഫാണ് വീട്ടില് അന്നിട്ട് പുഷ്പ്പ് പുള്ളപ്പ് അതെ രാവിലെ എണീറ്റ് ഓടിപ്പിക്കിന്ന് ഇതൊക്കെയാണ് ചേ ഇപ്പയെന്റെ പരിപാടി രാവിലെ എല്ലാത്തിനും ആ ചേട്ടായിക്ക് എനിക്കറിയത്തില്ല ചേട്ടായിക്ക് അവ്ട്ത്തെ ഇങ്ങനെ ഓടീട്ട് അത് ഇവടെ വന്നിട്ട് ഇവടെ വന്ന് ഞങ്ങളെ വെ
ഏഹ് ഏഹ് ആഹ് എന്തായാലും അടിപൊളി പെരെ ആൾക്കാര്ണ്ടെങ്കിലാ രസ് പെയ്
അതെ ഞങ്ങക്ക് ഞങ്ങക്കു പിന്നെ അനിയത്തിയും പോയി ചേട്ടനും പോയി ഇപ്പൊ ഞാനും അങ്ങളേം ഒറ്റക്കായി അങ്ങനെ പിന്നെ മറ്റൊരുംണെങ്കിൽ മറ്റൊരും വേറെ സ്ഥലത്തേക്ക് പോയി അപ്പൊ വലിയ ഒന്നും ഇല്ല ലീവ് കിട്ടുമ്പോൾ എല്ലാണംകൂടെ ഒരുമിച്ചു വരും ഇപ്പൊ അനിയത്തിക്ക് ആണേൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു വർഷൊക്കെ ആയി ഉം അവൾക്ക് പിന്നെ എപ്പഴും വരാൻ ഒന്നും പറ്റില്ല ചേട്ടൻ ആണെകിൽ ചേട്ടൻ അരുണച്ചൽ ആ അപ്പൊ ചേട്ടൻ അവിടന്ന് വരാൻ പറ്റത്തില്ല അവിടാ ചേട്ടായി
അ ആ
അനിയത്തി അവിടെ ജർമ്മനി അവൾ അവിടെ നേഴ്സ് അവൾക് ഒരു വർഷം രണ്ട് വർഷം ഒക്കെ കയിഞ്ഞ അങ്ങനെയാണ് ലേ സത്യം പറഞ്ഞ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി ഭയങ്കരയിട്ട് അവൾക്ക് മിസ്സ് ചെയ്യുന്നു ഓ ഹഹ ആ ഒരു പണ്ടത്തെ ജീവിതം എല്ലാം പോയി!
ഒക്കെനെങ്കിലും പോയ നല്ല ഇടങ്ങേരേക്കരം
അതെ പണ്ടൊക്കെ അനിയത്തി ഒക്കെ ആയിട്ട് അനിയത്തിയും ചേട്ടയിയും ഒരുമിച്ച് ആവും എന്നിട്ട് ഞാൻ ഇവിടെ ഒറ്റക്കി ആവും മ്മ്ഹ അങ്ങനെ അടി ആയിരുന്നു ശരി എന്നാലെ
ആ ആയിക്കോട്ടെ